ഹലോ ആഹ് കേക്ക്‌ണ്ല്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊര് സൗണ്ട് പെര പെര സൗണ്ട്
ആഹ് അത് ഫാൻ ഇട്ടിട്ടുണ്ട് ചെൽപ്പതാവും പ്പ് പ്പ കേൾക്ക്ന്നില്ലേ?
ആഹ് ഇപ്പ കേക്ക്ണ്ട്
ആഹ് എന്തൊക്കെ വിശേഷങ്ങളൊക്കാ
വിശേഷം നല്ല വിശേഷം കൊഴ്പ്പൊന്നു ഇല്ലാ അൽഹം ന്താ പര്‌വാടി പരിവാടിപ്പെന്താച്ചാല് കുളിക്കാം വാണ്ടി നിക്കാ
ഏഹ് കുട്ടികളൊക്കെ പോയെക്കും ലേ
ആഹ് പോയി ങ്ങ എത്രാളാ ‌ലായോ? ഉം ഫുഡ്ഡാെക്കായ് ഇങ്ങക്കെത്രാൾക്കാരാ?
എനിക്ക് രണ്ട് കുട്ടികളാണ് ഓഹ് ഒരു വയസ് സ്സായാെര് കുട്ടീണ്ട് മൂന്ന് വയസ്സായാെര് കുട്ടീണ്ട്
ഏഹ് കുട്ട്യൊർങ്ങാ
ആഹ് ചെർത് ഒറ്ങ്ങാണ് വെൽത് ഉം ആ എന്താ ഞ അഗനവാടീല് പോവെല്ണ്ട് ഷേ ഇന്ന് ഞാ ഇന്റെ വീട്ട്ക്ക്‌ പോന്ന് ക്ക്ണ് അപ്പാെ പർഞ്ഞയ്ച്ച്ട്ട്ല്ലാ ഒരു മാസം പോയീന്ന് ഞാന് ഇന്റെമ്മ ഏഹ്
കരച്ചില്ണ്ടോയ്ച്ചാ
ആഹ് കര്ച്ചിലൊക്കെണ്ടേയ്ന്നു ഇപ്പൊക്കെ ലെവലായിങ്ങെനെ വെര്ണ്ടേയ്ന്നു പക്ഷേ അപ്പോത്തിന് ഞാങ്ങെട്ട് പോന്ന് ഹും ഞാൻ കൊറേ രണ്ട് മാസത്തിന് കൊറേ രണ്ട് മാസ്ത്തിലേറേയ്ര്ന്നു വിരുന്ന് നിന്നിട്ട് അപ്പം പോന്നതാണ് ഇഞ്ഞ് ഞങ്ങളവ് ട്ത്തെമ്മെ ഹെജ്ജിന് പോയിര്ന്നു പിന്നെ എൾച്ചെന്റെ കല്യാണംണ്ടായ്ര്ന്നു അതൊക്കെ കൊണ്ട് ഞാന് ഇപ്പൊ കൊർച്ചായി പോന്നിട്ട് അപ്പൊ പിന്നങ്ങനെ പോന്നതാ ഇമ്മപ്പം ഹജ്ജാെക്കെ കയ്ഞ്ഞ് വീട്ട്ലെത്തി അപ്പ അതോണ്ട് പിന്നെ
കൊഴ്പ്പൊന്നുല്ലല്ലോ റാഹത്തായീലെ
കൊഴ്പ്പ ആഹ് കൊഴ്പ്പൊന്നുല്ല റാഹത്തായി അൽഹംദുര്ല്ലാഹ് കൊഴപ്പൊന്നുല്ലാ
പനിണ്ടേയ്നോ
അഹ് ഇല്ല ല്ല ല്ല പൻച്ച്ട്ടൊന്നുല്ലാ
ഏ എത്രയ്ജയ്ക്ക്‌ണപ്പോ
എങ്ങനെ
എത്ര ഏജ് ആയിക്കണോയ്ക്ക
ഏജിപ്പൊരു അയ്മ്പത്തഞ്ച് ആ കാല വ ആ അയ്മ്പത്താറൊക്കെയ്ട്ടൊള്ളൂ
ഏ വല്ല്യ മോനാ
അല്ലല്ല രണ്ടാമത്തതാണ് ഫസ്റ്റ്തോല് വേറെ പോയിട്ട്ണ്ട്
ആഹ്
ഞാ എളച്ചി പുത്യേതായതൊണ്ട് ഓളെട്ട് പോരാനും കയ്യൂലേര്ന്നു ഉം പിന്നെ പ്പ മ്മീം ഓളവ്ടെണ്ട് ഇനിപ്പോള് ബി എഡിന് കൊട് ത്ത് ബി എഡ് കിട്ടീട്ട്ണ്ട് അപ്പ പിന്നയ്ന് പോവലൊടങ്ങും നാളെ
അപ്പ പിന്നെ അതേരെല്ല പറക്കലേക്കാരലേ
ആഹ് ഹഹാ ആ അങ്ങനെ അപ്പ ഞങ്ങള്പ്പോ ന്നലെ ഇപ്പോ രു റിസോർട്ടിലൊക്കെ പോയി നിന്ന് വര് പ്പ ഇന്നലെ ഔട്ന്ന് പോന്നേനേഷം ഭയങ്കര ക്ഷീണം അപ്പ പിന്നെ ഉറങ്ങിട്ട് ങ്ങട്ട് പൂതീർണില്ല അപ്പങ്ങട്ട് പോന്നതാ കുട്ട്യാളെ വെച്ചാണ്ട് ഉറങ്ങണന്ന്ണ്ടെങ്കിലേ കൊറച്ചൊന്ന് പണിയാ
ഞ്പ്പ പ്പ നീച്ചൂലൈന് ഒറങ്ങീച്ചൂലെ
ആഹ് ഒറങ്ങി പ്പോ നീക്കും ഞാപ്പ പിന്നെമ്മണ്ടല്ലോ ഞാനങ്ങനൗടെ കെടന്നതും അങ്ങനെയല്ല ഓ കൊർച്ചീസായിണ് ഒറങ്ങീട്ടേ ഇപ്പമ്മ രൻ മ്മ വന്ന അന്ന് രാത്രി ത്രി ഒറങ്ങീട്ടില്ല അതേപോൽതന്നെ പിറ്റേന്ന് പെട്ടി പൊട്ടിക്കൽ കാര്യങ്ങളായി ലുണ്ടായപ്പങ്ങനെ വർത്താനം പർഞ്ഞിര്ന്ന് അയ്ന്റെ തലേന്നുമ്മ രാത്രിയാ വന്നത് അത് കഴിഞ്ഞ് വീട്ടിലൊക്കെത്തി ഉം പിന്നെ മൊഹറം പത്തിന്റെ നോമ്പ് ണ്ടേന്നു അയ്ന് വേണ്ടി അത്താഴം കഴിച്ച് കെടന്ന് അപ്പൊ പിന്നെ ഞാനും ത്തച്ചിം പിന്നെ വർത്താനം പറഞ്ഞ് ഇര്ന്നിര്ന്ന് പിന്നെ ബാങ്കൊട്ത്ത് ബാങ്കൊട്ത്ത് പിന്നെ നിസ്കരിച്ചേനേഷം കൊ ച്ചം സുബൈബാങ്കൊട്ത് നിസ്കേര്ച്ചാന് ആഹ് വന്നീന്നു അപ്പങ്ങനെ ത്താനം പർഞ്ഞിര്ന്ന് പിന്നെ ഒർങ്ങീട്ടില്ല പിന്നൊരു ആറ് മണിക്കേശം ഒരു എട്ട് മണിവരെ ഒന്ന് രണ്ട് മണിക്കൂറൊറങ്ങി അന്ന് തൊട്ടേ ഒറക്കങ്ങനെ പെൻഡിങ്ങ അപ്പ പിന്നെ ടൂർ പോയ അന്നത്തെ ന്നും കൂടെ ഓറക്കൊയിച്ചപ്പം ഏ
എവിട്ക്കാ ട്രി
ഞങ്ങള്വ്ടെ അട്ത്തെന്നെള്ളൊരു ഹ് എന്താ റിസോർട്ട് ങ്ങനെ ത്താണ്ട് ഫാമില്യായിട്ട് പോയതാ ഫാമിലി മൊത്തംണ്ടേർന്നു
ആഹ്
അപ്പങ്ങനെ പോയി എന്താ അപ്പം അന്ന് രാത്രി ഒറങ്ങീല അയ്ന്റെ തലേന്നും ഒറങ്ങീല്ല കൊറേ ദിവസായിട്ടെ ടൂർ ങ്ങട്ട് കഴിഞ്ഞാണ്ട് വന്നിട്ട് പിന്നെ ങ്ങട്ട് ഒറക്ക്ങ്ങട്ട് ലെവലാകില്ല തല കറങ്ങട്ട് ന്ന് അപ്പൊ ഞാൻന്റെ ഹസ്ബൻഡിനോടറഞ്ഞ് ഇങ്ങള്ന്നെ വീട്ട്ക്കാക്കിത്തരൊ അപ്പൊ രാത്രി ഇന്നലെ രാത്രി ആയിതിനോട മത്തിയപ്പം പതിനൊന്ന് മണിയൊക്കെ ആയിക്കണ്
ആഹ്
അപ്പൊ ഇവിടെ കെടന്നതാണ്
ഇപ്പൊറങ്ങിയോ ഒറങ്ങിനീറ്റത
ആഹ് രാ രാവിലെ രാവിലെ പത്തി മണി അപ്പൊ ഞങ്ങള് വീടിന്റെ
ആഹ്
ട്ട അയലൊക്കെതന്നെ താത്തം മരിച്ചത് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ നാല്പ്പത് ഉണ്ടെന്നു അതും കൂടി കണ്ടിട്ട പോന്നത് അപ്പൊ അയിന്റെ പത്ത് മണിക്ക് ഇപ്പ തുൊടങ്ങി കഴിഞ്ഞ ഇപ്പോ വര അപ്പൊ പത്ത് ഒരമ്പത് മണി വരൊക്കെ ഉറങ്ങി ഉം അപ്പര ആ കുട്ടിയാള് ഉറങ്ങി അപ്പൊ അവർക്കുംന്ന തന്നെ ഇണ്ട് ക്ഷീണം കാരണം അത്ങ്ങനെ നടക്കും മഴയും ആഹ് കോടയൊക്കൊയാണ്
ചല്ല ഇറങ്ങാൻ പ
ആഹ് നല്ല ക്ലയിമറ്റും നല്ല ഓഫ്റോഡും അതൊക്കെ ക്കണ്ടേനി നല്ല ഹൈറ്റിൽ തന്നെയ റിസോർട്ട് ഉണ്ടായിന്യത് അപ്പൊ ഞങ്ങള് ഇവിടുന്ന് സ്വന്തം ഞങ്ങൾ സ്വന്തം ജീപ്പിൽ പോയിട്ട് പിന്നെ അവിടുന്ന്
ഓരോ ജീപ്പില് ഓല് പിന്നെ ആ മോളക്ക് പിന്നെ ഓല് ഓലേ ജീപ്പിലാ കൊണ്ടരാ എത്രക്കുട്ടൊപ്പേന്നു
ആഹ്
അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളന്ന തന്നെ നല്ല ക്ഷീണിച്ചിക്കണ് കാരണം ഓലും ഉറങ്ങണ ഉറങ്ങണ ആ സമയവുമ്പം മ ആഹ് ഞങ്ങളവിടു ഈ റൂമ് പോരുന്ന സമയക്ക ആകുമ്പോ അങ്ങനെ ഒർക്കങ്ങനെ ലെവലവായിട്ടേ ഒല്ക്കുന്നന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ ഓലും ഞാനൊക്കെ അങ്ങനെ ഉറങ്ങി ഇപ്പം പിന്നെ നാ ഇപ്പ ഇന് പോവാൻ വേണ്ടിട്ടമ്മ എണീപ്പിച്ചതാ എണീപ്പിച്ച ഇപ്പൾ അവിടെ പോയി വന്ന ഇങ്ങനെ ചോറൊക്കെ തിന്ന് വന്ന് ഇങ്ങനെ കെടന്നതേനു
ഇനിയിപ്പോ ഒരു മയക്കുണ്ടാവോ
ആഹ് ഇഞ് ഇപ്പോരു മയക്കണ്ട് അയിന് പോന ഒന്ന് ക്ക് കൊടുത്തിട്ടില്ല ഇനിപ്പൊൻ എണീക്കണേൻ്റെ മുന്നൊരു വട്ടം കൂടി ഒന്നൊറങ്ങി കഴിഞ്ഞാല്
ഉം
സമാധാനാവും മറ്റത് പിന്നെ കുറച്ച് മൂന്ന് വയസ്സായ കുട്ടിയാും ഓക്ക് പിന്നെ അങ്ങനെ ഓളേം കൊണ്ട് അങ്ങനെ എല്ല ഇടങ്ങാറൊന്നുല്ല ഓക്ക് പിന്നെ ആരെങ്കിലുംക്കെ ആയിട്ട് ഫുഡ് കൊടുത്തോളും അത് പിന്നെ നമ്മളറിയണ്ട അപ്പൊ കഴിക്കൂല അപ്പൊ പിന്നെ ഞാൻ തന്നെ വാണം
ആഹ്
കുറച്ചൊക്കെ എത്തിക്കഴിഞ്ഞ കഴിക്കണ കുട്ടികളൊക്കെ എന്തെങ്കലൊക്കെ കൊടുക്കും പഷേ ഒനെ കഴിക്കാൻ നല്ല മടിയാ ആ പ്രായ സമയത്ത് അങ്ങനെ തന്നെയാ എല്ലാവർക്കും കയ്ക്കാൻ മടി
എന്താ ഫുഡ് എടുക്കല്
ഇങ്ങളെ കുട്ടികളൊക്കെ സ്കൂൾക്ക് എല്ലാരും എല്ലാരും പോണ എല്ലാരും പോണ കുട്ടിയാളെന്ന്യ
ആഹ് രണ്ടാള് രണ്ടാള് വല്ത് ആഹ് വല്ത് വല്യേത് എട്ടില്
ആഹ്
പിന്നെ രണ്ടാമത്തെ ഒന്നാം ക്ലാസ്സിലും
ഒന്നാം ക്ലാസ്സില് ല്ലേ ഓ ഭയങ്കര ഡിഫറന്റ് ഉണ്ടല്ലോ
ഞാ ഏഴ് ഏഴ് ആറമുക്കാ വയസ് ഏഴു.
ആഹ് എനിക്ക് വേഗം ണ്ടായി. ഓക്ക് രണ്ടാവണേന്റെ മുന്നേ തന്നെ അവെന് പള്ളേലുണ്ട് നർ ഞ്ഞിക്കണ്
ഞാനങ്ങനെ ആക്കിയതാണ്.
ആ ഹ് അയ്ശെരി. ആഹ് ആഹ് ആഹ്. ഇതേയാം അറിഞ്ഞ് ഞ്ഞതൊന്നും അല്ല. അങ്ങനെ അറിയാതെ അങ്ങനെ അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ ഞാന് വേഗം ഉണ്ടാവെണംന്ന് എനക്കുണ്ടാരുന്നു. കാരണം ന്റെ വീട് കൊറെച്ച് വീടും. വീടും വീടും തമ്മിൽ നല്ല ഡിഫെറൊണ്ട് അപ്പോ നമ്മെളെ വീട്ടില് നിക്കണോന്നുണ്ടെങ്കിൽ വെല്ലുവളേ ചേർക്കണേൻ്റെ മുന്നേ ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാരുന്നു. പക്ഷെ അത് ഇത്രേം പെട്ടെന്ന്. ഹേ ഇത്ര പെട്ടന്നാവും വിചാരിച്ചില്ല. ഒരു മൂന്ന് വയസ്സെക്കെ. കഴിഞ്ഞാട്ടാണീ ഞാ വിചാരിച്ചേന് പക്ഷെ അത്‌
കഴിഞ്ഞാലത് അങ്ങനെ. ഇനിപ്പ എന്താപ്പ കൊഴപ്പമില്ലാഞ്ഞപ്പോ വന്നോളും.
ആഹ്‌ ഇഞ് ഇപ്പൊ വള. പക്ഷെ, മൂത്തോള് നല്ല വികൃതിയാണേ. ഒക്കെ ഈ ചെറുപ്പത്തി തന്നെ. ഇവെനാട് കണ്ടേലേ ഓക്ക് മാനസികായിട്ട് ഭയങ്കര ഇടങ്ങേറാ. അതൊക്കെ കാണുമ്പോ നമ്മെക്ക്. ക്കെ എടങ്ങേറാ
ആഹ് അതേന് ഓല മെ കേറിതാ. മേ ഇവെനും കാട്ടി ഓല ഓല നോക്കുണ്ടൊള്ളോരിത്.
ആഹ് അതാ അ അങ്ങെനെ വേണം. പക്ഷെ എങ്ങനെയായാലും നമ്മെള് ഇവനെടുക്കെങ്കിലും വേണ്ടേ പാല് കൊടുക്കുന്നതും ഇതും കാണുമ്പോളോ ഒക്കെ ഇടങ്ങേറാണേ. ഓക്ക് ഭയങ്കരടേ ങ്ങേറ് നിന്നു ഓൾ ഭയങ്കരങ്ങോട്ട് സങ്കടം ദേഷ്യൊക്കൊപാടക്കെ ഇങ്ങോട്ട് ഒരു. ഒരു ചേസിതാരുന്നു. ഇപ്പൊ കൊറെയേറെ റെഡിയായി. ഓ ആ ഫുൾ ഓനോട്. ടേന് ദേഷ്യം. ഞമ്മെളോടല്ല. ഓനോടാണ് ദേഷ്യം. കുട്ടിനോടാണ് ദേഷ്യം ഫുള്ള്. ഓനങ്ങോട്ട്. കാട്ടുവെനങ്ങോട്ട് ഒരു കാണുമ്പോ തന്നെ കുട്ടിക്കൊര് ഇളക്കോങ്ങട്ട്. കിട്ടാനൊള്ളൊരിത് ഇങ്ങനാ ണ്ടു വെരുവാരുന്നോ.
ആഹ്
അങ്ങനെയായിട്ട് ഇപ്പൊ ഓനും ഓളോടുത്ത് ഇങ്ങനെ കളിക്കലും ഇതാക്കലൊക്കെ തൊടങ്ങിയപ്പം.
ആഹ് അത് നല്ലായട്ട് ഒള്ളൊടെത്ത് ഉമ്മാന്റോ. ഫ്രണ്ടല്ലേ കളിക്കാല്ലേ എന്നൊക്കെയാണ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത്.
അയിന് അങ്ങ് ഓള് ആദ്യേ ചെറുപ്പത്തിലേ ഇങ്ങനെ കളിനോടൊന്നും താല്പര്യം ഇല്ലാത്തൊരാളാണ്. കളിനോടൊന്നും ഓൾ ഭയങ്കര വികൃതിന്നേനു ചെറുപ്പത്തിലെ ഓരോ സാധനങ്ങളിങ്ങനെ എറിഞ്ഞു പൊട്ടിക്കാ. ഓളെ വാപ്പന്നെ. ഉം അവിടത്തമ്മ പറയും. ഓളെ വാപ്പതിന്റെ ഇരട്ടി അതുകൊണ്ട് ഇതൊരു വിഷയാക്കേണ്ടന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുവാരുന്നു. കാരണം നല്ല വികൃതിയാന്ന്. ഒരു സാധനം ക്ലാസുകള് കണ്ടാ ക്ലാസ് എടുത്ത് എറിയാ. എല്ലാം എടുത്തെറിയണ ആ അങ്ങനത്തൊരു കൂട്ടത്തിലുള്ള ആളായിരുന്നു.
വാശി കൂടുതലേക്കാരം
അതോണ്ടന്നെ ഉം അപ്പ ഇത് ഇവെനും കൂടി കണ്ടപ്പോക്കാ ഓളാ ആ ഒരു ലെവെലും. പിന്നെ ദൊക്കപ്പാടങ്ങട്ട് ചേർന്നപ്പ്ളേ. എല്ലാരും തന്നെ എല്ലാരും ചോയിക്ക്വേനി. ഓളെങ്ങനെണ്ട് എങ്ങനെണ്ട് ന്നൊക്കെ. പക്ഷെ, സ്നേഹം കൂടിയാലും പ്രശ്നാ. കൊറെഞ്ഞാലും പ്രശ്നാണ്.
ങ്ഹാ പക്ഷെ എപ്പ്ളൊരു കണ്ണ് ഏഹ് ഒ പ്പം നിന്നോണ്ടി. അല്ലെങ്കി പേടിയാണ്. ഉം ഓല്ക്കർഞ്ഞാല് അ ന്തല്ലല്ലോ അമ്മക്ക് ആഹ് ഓല്ക്കിപ്പ അങ്ങനെ ചെയ്താ ഇങ്ങനാവുംന്നൊന്നും അറീല്ലല്ലോ പറയാ.
അതാണ് പ്രശ്നം. ഞാ ഒരു കണക്കിന് ആലോയ്ക്കുമ്പം നല്ലതാ തോന്നും. ഒരു കണക്കിനാലോയ്ക്കുമ്പ കുട്ട്യോളെ എടങ്ങേറ് കാണുമ്പളേ. പറയ്മ്പോ പാലുടി ഒക്കെ നിർ ത്തീട്ടെന്നേട്ടൊ പാലൂടിയൊക്കെ ഓള് തന്നെയാണ് നിർത്തിയതൊക്കെ ഓള് സ്വന്തായിട്ട് വേണ്ട വേണ്ട പർഞ്ഞ് ആറ് മാസ സന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു ആറ് മാസം വരെ കൊടുത്തോ പ്രശ്നെല്ലാന്നൊക്കെ. പക്ഷെ ഓന് അഞ്ചു മാസാ ഓള ഇവന് അഞ്ച് മാസായി തന്നെ ഓളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓളങ്ങനെ വിട്ടു പോവലൊടങ്ങി ഓളെന്നെ ഇഷ്ടത്തിന് നിർത്തിയതാ അതോണ്ട് പിന്നെ അയിലൊന്നും എടങ്ങേറില്ല.
ഇന്നാ ഓക്കേട്ടൊ ഇന്നാ ശരി ഓക്കെ.